എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
നല്ല വിശേഷം
ചോറൊക്കെ കഴിച്ചോ
ചോറെ എല്ലാം കഴിച്ചു വൈകുന്നേരത്തെ ചായപരിപാടി തുടങ്ങാനായി
അയി ശരി
ആ തുടങ്ങിട്ടില്ല ഏ ചായക്കെ വെക്കണം ഒന്നാമത് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ പിള്ളേരൊക്കെ എന്റ വീട്ടിലും കെട്ടിയോന്റെ വീട്ടിലൊക്കെ പോയിണ്ട് അപ്പൊ പിന്നെ എനിക്ക് തന്നെ ആവുമ്പം ഒരു മടിയാണല്ലമ്മ ക്കേ
അതെ അതെ അതെ ശരിയാണ്
അവിടെ ചായേക്കായോ?
ഇല്ല ഞങ്ങളിന്ന് കൊറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ച അപ്പൊ അത് കാരണം ഏഹ് കൊറച്ച് വൈകി ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്
ഇന്ന് ഞായറാഴ്ച ആയോണ്ട് എല്ലാരും വീട്ടില് ഇണ്ടാവുല്ലോല്ലേ
അത് ശരിയാണ് എല്ലാരും വീട്ടില്ണ്ട് ആ ഇവിട്ന്ന് എല്ലാരും പോവാനൊന്നും ഇല്ല പൊറത്ത് എങ്കിലും ഇന്ന് കൊറച്ച് വൈകി ഭക്ഷ്
ആ അല്ല സാധാരണ നമ്മളെ കെട്ടിയോൻമാരൊക്കെ ജോലിക്കൊക്ക പോ പോവല്ലോ ഞായറാഴ്ച ആവുമ്പ എല്ലാരും ഉണ്ടാവുവല്ലോ അതാ ആ അങ്ങനെ ആണെങ്കി തന്നെ ആ ദിവസം നേരെ വൈകും എല്ലാ പണിയും തീരണേല്
അത് ശരിയാണ് ഇന്ന് ഞായറാഴ്ച ആയോണ്ടേ എല്ലാരും ഇവിടെവിട പൊറത്ത് പോവാനാരുല്ല എങ്കിലും ഏഹ് ഏഹ് നമ്മള് ഇന്ന് എ എ കുട്ടിയിണ്ട് എനിക്ക് രണ്ടു വയസ്സായുള്ള ആളുണ്ട് ചെറുത് അപ്പൊ ഇവനിങ്ങനെ കളി മ്മ് ആ അങ്ങനെ ഇതൊക്കെ ആയോണ്ട് ഏഹ് ഭക്ഷണം കഴിക്കാൻ കൊറച്ച് വൈകി അത് കാരണം ഇപ്പൊ ഞാന് ഉം ഇതുപോലെ ചായ കുടിക്കാനായിട്ട് സമയായിന്നുള്ളത് ഇപ്പോ ഫോൺ നോക്കിപ്പഴാ കണ്ടത്.
അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അങ്ങനല്ല എനിക്ക് എപ്പളും പ്പളും ഇങ്ങനെ എടക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കണം അങ്ങനെ ഒരു ശീലണ്ട്
കട്ടൻ ചായാണോ കുടിക്കണേ പാൽ ചായ കുടിക്കൂലാ, ഉം
കെട്ടൻ ചായേനോടാണ് താല്പര്യം. അപ്പൊ ഞാൻ എടക്കിടക്കെ കുടിക്കും ഏഹ് ഒര് എന്താ പറയി കുടുംബശ്രീയിൽ നിന്ന് കൊണ്ട് വെരു ന്നൊരു ചായപ്പൊടി ഇണ്ട്. പിന്നെ ഈ തേയിലൊക്കെ അല്ല തേയിലൊന്നല്ല എന്താ പറയാ നമ്മളെ ഏലക്കാട്ട് ടൈപ്പ് ഒരു ഒരു മണി മണി പോ
ആ മനസ്സിലായി മനസ്സിലായി ഈ മൂന്നാറിനൊക്കെ വരുമ്മ കൊണ്ടിരുന്ന പോലത്തെ ആ
അത് നല്ല ടേസ്റ്റ് ആണ് അതില് ചായിട്ട് കുടിച്ചാല് കുറച്ച് പൊടി ട്ടാ മതി എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്
അല്ല ഈ ചായപ്പൊടി ഈ കുടുംബശ്രീൽന്ന് പറഞ്ഞ അവര് അവിടെന്ന് ഉണ്ടാക്കുന്നതാണോ
ഇപ്പൊ കുടുംബശ്രീയില് ഓരോ വാടില് ഓരോരുത്തർക്ക് കുടുംബശ്രീ ന്റെ ഉൽപന്നങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓരോ വാർഡിൽന്ന് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ ഞങ്ങളെ ഈ ഭാഗത്ത് ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ട് ഒരു ഒരു ത്താത്ത വരുന്നുണ്ട് അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ട്ട് അവരുടെ ചില സാധനങ്ങളൊക്കെ നമ്മള് സ്ഥിരമായി ഉപയോഗിക്കുമ്പോ വാങ്ങല്ലോ പിന്നെ നമ്മളെ വീട്ടിലിങ്ങനെ വ എന്ന് കാണു എപ്പോഴും പാവാവുല്ലോ
ഓ അല്ല ഞാൻച്ചാ ഈ കുടുംബശ്രീയില് അവര് അവരുടെ പേര് വെച്ച് വിൽക്കുന്നതാണോ
അല്ല അല്ല കുടുംബശ്രീയില് ഇവർക്ക് കുടുംബശ്രീ ഇവർക്ക് സാലറി പോലെയാണ് മാസം ശമ്പളം കിട്ടുകാണ് ചെയ്യുക അപ്പൊ അവർക്ക് അവര് കുടുംബശ്രീന്റെ ആൾക്കാര് മൊത്തത്തില് സാധനം ഇറക്ക ക്കികൊടുക്കും ഒരു മാസ ത്തെക്കുള്ളേ
ആ ആ ഓ ആ ആ അവര് വഴി അവര് അത് സെൽ ചെയ്യണ് ആ അങ്ങനെ ആ ഏതാണ് ആ ചായപ്പൊടി അതിന്റെ പേരെന്താണ്
പേരെനിക്കോ അങ്ങനെ പറഞ്ഞാലെ അറിയില്ല
ഓർമ്മില്ല കാരണം എന്താ ഞാൻ ചോദിച്ചന്ന് വെച്ചാല് എന്റെ അറിവി ചായപ്പൊടി ഉണ്ട് ഓൺലൈനിൽ കിട്ടുന്നതാണ് വിക്രം എന്നാണ് അതിന്റെ പേര്
ആ ഇതങ്ങനെയല്ല ഇത് ഓൺലൈൻ ഉള്ളതല്ല ഇത് ഇവരെ കുടുംബശ്രീന്റെ ആൾക്കാ കാര് ഉണ്ടാക്കും ത എവിടെട കൊയിലാണ്ടി ബാ്യ ആ ഭാഗത്ത്േടോ ആണ അവരുടെ ഓഫീസ് എന്തോവാന്ന് തോന്നുന്നു കുടുംബശ്രീന്റെ അപ്പൊ അവിടുന്ന് ഇവര് വണ്ടിയിലായിട്ട് ഇങ്ങനെ കൊണ്ട കൊടുക്കുക ചെയ്യാം ഓരോ വാടിലും നാപ്പത് രൂപ ഇരുന്നൂറ്റൻപതിനാണ് ഇരുന്നൂറ്റൻപതാണ നൂറാണോ ന ചെറിയൊരു ബാക്കറ്റ് ഉണ്ടാവുക അതെത്രന്നുള്ള കറക് ക്കാന പക്ഷെ സ്ഥിരം വാങ്ങും
നമ്മൾ ഈ സ്ഥിരം വാങ്ങിക്കുന്നൊ കേെ കേട്ടിട്ടുള്ള പേരുകളല്ല അത് ഈ പറഞ്ഞ പോലെ വേറെ കൊറെ ക ഇതുപോലെയൊക്കെ നല്ല ചായപ്പൊടികൾ കിട്ടുന്ന വേറെ കമ്പനികളൊക്കെ ഉണ്ട് ഉ നമ്മള് പക്ഷെ കടകളിൽൊന്നും അധികം കാണൂ
കടയിൽന്ന് സാധാരണ വാങ്ങുന്ന ചേപ്പട എനിക്ക ഇഷ്ടമല്ല അത് വേ വേറെ എന്തോ ഒരു ചവയാണല്ലോ
ആ അതന്നെ അതന്നെ
പ്പടെയാണ് എനിക്ക് മെയിന ആായിട്ട് ഇഷ്ടം ഇത്ാുമ്പ ആ ഒരു ടേസ്റ്റ് നമ്മള് ഇങ്ങനെ കുടിച്ചത് ശീലായി പോയി
ഉം അതന്നെ അതന്നെ സ്ഥിരമായിട്ട് നിങ്ങളതാണ് മേടിക്കണം വീട്ടില് അപ്പൊ എല്ലാവർക്കും ഈ ചെറിയ പാക്കറ്റ ഒക്കെ മേടിക്കുമ്പോ വീട്ടിലെല്ല ർക്ക
വീട്ടിൽ ആർക്കും വേണ്ട ചായ എന്നന്നെ കുടിക്കൂല ഉ കെട്ടിയോനും മക്കൾ വേണല്ലോ രണ്ട് പിള്ളേരു ഉണ്ടായി പക്ഷെ ആ ഇവർക്ക് ഇവർക്കാർക്കും ചായനോട് താല്പര്യല്ല എന്റെ രണ്ട് കുട്ടികളാണെങ്കിലും രണ്ടു പേരും രാവിലെ എണീറ്റാൽ ചായ കുടി പുന്ന പരിപാടി ഇല്ല ഇനി വൈകട്ടാണെിൽ ചായെടുന്ന പരിപാടില്ല അവർക്ക് വെള്ളം അതിന് പകരം ഫ്രിഡ്ജിൽ കുഞ്ഞിലേ കൊടുക്കുയിരുന്നു പക്ഷെ അവർക്ക് അതിനോട് താല്പര്യല്ല ഇപ്പൊ ഒരു എന്റെ വലിയ മോള് പിന്നെ പാല് പാൽ ഉൽപന്നങ്ങളൊന്നും കഴിക്കൂലായിരുന്നു കുഞ്ഞിലെ തൊട്ടെ പക്ഷെ ഇപ്പൊ ജ്യൂസൊക്കെ അടിച്ചു കുടിക്ക കേട്ടോ അതുകൊണ്ട് ഉ പാൽച്ചായ അങ്ങനത്തെ സംഭവംക്ക് ഒരാൾക്ക് പതിനാല് ഒൻപതിലേ താണ് പ്രാശ്യം ഒരാൾ ആറിലേക്കും ഒന്നാമത് ഞങ്ങളടെ വീട്ടിലൊക്കെ ആ ചായ ഉണ്ടാക്കപ്പ പാല് അതായത് കിട്ടുവിന്റെ വീട്ടിലെ പാല് ഇപ്പൊ ഒരു ലി റ്റെരു പാല് എടുക്കയാണെങ്കില് അതില് ഓ രണ്ടോ മൂന്നോ ഗ്ലാസ്‌
മം ഹഹഹ ഓ കൊറവേ ഒഴിക്കുള്ളൂല്ലേ ഇവിടൊക്കെ ഇഷ്ടം വാലി
ചോയ്ക്കോളൂ ആ ഇവിടെ വെ വെള്ളം കുറച്ചോയിക്കോള്ളൂ അപ്പള്ള പ്രശ്നം എന്താ വച്ച പിന്നെ അത് നമ്മള് പാലൊക്കെ ആ പാല് കൂടുതലാണെങ്കി നമ്മള് ചായപ്പൊടി കൂടുതൽ ഇടണം ഒരു കടുപ്പം വേണോ ആ അത് അവർക്ക് കടുപ്പം പറ്റൂല ഒ ഒ ഇമ്മ
പക്ഷെ ഈ പാലധികുള്ള ചായെല് നമ്മള് കട ചായപ്പൊടി എത്ര ഇട്ടാലും കടുപ്പം ഒരു ആ ഒരു ഭംഗയില നി
ആണ് പക്ഷെ എന്നാലും കടു ഇവര് ഒട്ടു ഇടൂല പാലിന്റെ ച്ചു ചുഖം മാത്രം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമല്ല
ആഹ ഓ ഓ ആ അത് പറ്റില്ല പാലില് വെള്ളം ഒഴിക്കുന്നത് കുറവാണെങ്കില് ചായപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇടണം
ആ പക്ഷെ ആ അവർക്കത് അങ്ങനെ ശീലായത് പാൽ ചായപ്പൊടി തീരെ കുറച്ച്
ഈ ചായ നല്ലൊരു വിഷയം കാരണം ചായ നല്ല ഏ ന്നെവെച്ചാലേ അതൊരു ആഗോളമായ വി ഷയമാണത് ആ ഹും മംഎനിക്ക് അതില് ഞാന് ചായ എന്റെ വീട്ടിലൊക്കെ എന്റെ ഉമ്മ ച്ചിയുടെ ഒക്കെ വീട്ടില് ചായ എങ്ങനെ ഫ്ലാസ്കില് തിളപ്പിച്ചു വെക്കും കൊറേ എല്ലാവരും ഇങ്ങനെ മി റ്റിന് മിൻ്റിനൊക്കെ ചായ ഈ വെള്ളം പോലെയാണ് ചായ കുടിക്ക ശരിക്കത് നല്ലതല്ല ഞാൻ അവരോട് പറയാറുണ്ട് പക്ഷെ ആരോടും പറഞ്ഞി ഒരുകാര്യുല്ല
പക്ഷെ നല്ലതാണ് മധുര ഇടാതെ കുടിക്കയാണെങ്കില് എന്റെ അനിയത്തി എന്നോട് പറയും മധുര കട്ടൻചായേൽകട്ടൻചായേൽ അ ടങ്ങിയിരിക്കുന്ന ആ ഒരു ന്തോരു സംഭവണ്ട് അത് നമ്മുടെ ബോആ നമ്മടെ ബോഡി അല്ല കട്ടൻ ചായ നമുക്ക് കുടിക്കുന്നത് നല്ലതാണ് മ ഇടാതെന്ന് പറഞ്ഞോളെ
ഓ പക്ഷേ മധുരത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം പക്ഷെ എങ്കിൽ ഈ ക കട്ടൻചായേല് ഞാ എന്റെ ഒരു അറിവാണാട്ടോ ഈ കട്ടൻ ചായേല് ആഹ് നിക്കോട്ടെ ന്റെ കഫീൻ ഇണ്ടല്ലോ ആ കഫീന്റെ അളവ് വ് നമുക്ക് അധികം എന്ത കട്ടൻ ചായേൽ വേറൊന്നുല്ലല്ലോ പാലും ഈ ചായപ്പൊടി മാത്രല്ലേ ഉള്ളൂ മറ്റേ ചായ ആകുമ്പോൾ കൊറച്ച് പാലെങ്കിലും അതില്ണ്ടാവും അപ്പൊ അങ്ങനെ ആ ആ ഒര് ഇതില് കട്ടൻ ചായ ഞാൻ കുടിക്കുന്നവരോട് കൊറച്ച് കൊറ കാനാണ് ഞാ പറയാ എപ്പഴും
കുടിക്കെരുതെന്നാണ് ഞാൻ എനിക്ക് നന്നായിട്ട് മതിരിടണം അത് നമ്മളിപ്പോൾ കുടിക്കുന്ന ടൈമിൽ ഒരു ഗ്ലാസ് ചായ അങ്ങനെല്ല ഞാൻ കുടിക്കാ ഞാനൊരു കപ്പ് അതായത്പ്പോ ഒരു ഉം ഒരു ലിറ്ററിന്റെ കപ്പ് ഒക്കെ ഇണ്ടാവൊല്ലോ അതില് നെറച്ചും ണ്ടാക്കും ന്നിട്ട് ഞാന് അത് ഇരുന്ന് കുടിക്കും ഒരു കടി വേ ഒന്നും വേണ്ട അത്ങ്ങനെ ഫുുള്ള ഇരുന്നൊരു മൂന്ന ഒരു ദിവസം രാവിലെ എണീറ്റപ്പ തന്നെ എനിക്ക് ഒരു അതേപോലെ ഒരു കപ്പ് ചായ ഉണ്ടാക്ക ടുക്കും അതും ചൂടൽ ഒരു ചൂടാഞനിക്ക് ട നല്ല ചൂട് വേണം അങ്ങനെ അത് ഞാൻ നന്നായിട്ട് കുടിക്ക പിന്നെ പ മണിയാുമ്പോ വീണ്ട ഉണ്ടാക്കും പിന്നൊ ഒരു ഉ എന്ന് പന്ത്രണ്ട്ണി വീണ്ടും അതായത് വിശിക്കുന്നതിനന്നുസരിച്ച് ഞാൻ കട്ടൻ ചായ കുടിക്കാം ചോറ് അങ്ങനത്തേനോട് ആഹ ഉണ്ട് ഉണ്ട് എന്നോട് എല്ലാരും പറയാം അതുകൊണ്ട് എന്ത് ചെയ്യോ നമുക്ക് ബോഡി വെറ്റ് കൂടും തടി വെക്കും
പട്ടൻ ചായക്കാണ് അത്ര കുഴപ്പല്ല മറ്റ ചായാലും അങ്ങനെ പാടില്ലെങ്കിലും അതില് പാലള്ളത് കൊണ്ട് പിന്നെ ആ അത ശരിയാണ് അതാണ് ഞാൻ എനിക്ക് ഈ പറഞ്ഞ നമ്മളിപ്പോ ചെറു ചെറുത്തി മുതല് ചായ ശീലിച്ചൊണ്ട് പക്ഷെ രണ്ട് ചായ കുടിക്കും തൊഴിൽ സി അതെ കൂടുതൽ ഞാ കുടിക്കാറില്ല വെറുത തന്നാലും ഞാ കുിക്ക
ദിവസം ഇപ്പം നമ്മൾ ര ആ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണംന്ന് പറയാ അ
ആ അതെ അതെ അതെ ആ അതന്നെ ഇതന്നെയണ ഞാൻ പറഞ്ഞ പറ അവരും അങ്ങനെ തന്നെ അത് പാൽചായയാന്നള്ളൂ
പിന്നല്ല പാച്ചായ ഞാൻ കുടിക്കും കടയിലൽത്തത് മാത്രം
വേറെ എന്തെങ്കിലും ചായ പരീക്ഷിക്കാറുണ്ടോ മറ്റേ മിൻതിട്ടീ ലൈം ട്ട പിന്നെ അങ്ങനത്തെ അതൊന്നല്ല അ കട്ടായടിക്കവർക്ക് നല്ല ഓപ്ഷനത ആഹ ഗ്രീൻടീ അതാണ് ഞാ പറയാൻന്നത്ം ആ അതിനെ പറ്റിയ ചൊവൊന്നുംല്ലന്ന് പറഞ്ഞ ഓ അങ്ങനെ എല്ലാരും പറയാറുണ്ട് പിന്നെ ഞാനീ കട്ടൻ ചായ കുടിക്കാത്തൊരാളായകൊണ്ട് പാൽചായ, നിർബന്ധമായതു കൊണ്ടും, ദിവസം രണ്ടുപ്രാവശ്യം മാത്രേ കുടിക്ക കുടിക്കുന്നയൊരാളായ കൊണ്ട്, ഞാൻപിന്നെയതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല.
സത്യം. അ.. പിന്നെ യിതിന്റെ ഇടക്ക് വേറെഏതൊരു സ്ലിംടി യെന്നൊക്കെപറഞ്ഞിട്ട്.
ആ... പലതുവേറെയെന്തൊക്കയോ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ കട്ടൻ ചായ കുടിക്കുന്നവർക്ക് പലതരത്തിലുള്ള ആ.. പലതരത്തിലുള്ള ചായ ഇപ്പൊ ഒന്ന്ട്രൈചെയ്ത് നോക്കാം. മറ്റേ ശംഖുപുഷ്പമൊക്കെയുണ്ടാക്കിയിട്ട്, കല്യാണങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ശംഖുപുഷ്പമൊക്കെ ഇട്ടിട്ട് ചായ ഒണ്ടാക്കും, മ് മ് റോസ് ടീ നല്ല രസമാണ്, റോസാപ്പൂവിന്റെ എതളൊക്കെയിട്ടു കുടിച്ചാൽ, ഹും ഹും ആ ഇഷ്ടല്ല അതും ആ ചായപ്പൊ
ആ ചായപ്പൊടി സാധാ ചായപ്പൊടിയാണെങ്കില് ഇപ്പോ ഏ സ ഇതിപ്പം നമ്മക്കുണ്ടല്ലോ ഈ നോമ്പ്, പെരുന്നാള് സീസണാക്കെ വരുന്ന സമയത്തോ പിന്നെ വിഷു, ഇ ഇങ്ങനെയൊക്കെ പല സ് ഈ സീസൺ ടൈം ഇണ്ടാവല്ലോ
അതെയതെ മ്
പരിപാ എന്താ പറയാ അങ്ങനത്തെ അങ്ങനത്തെ സ് സമയങ്ങളില് പല സംഘടനകളോക് അല്ലെങ്കില് പ വ് വേറെ ടീം ടീമുകളോ ഒക്കെ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും, അയിനാത്തൊക്കെ ചായപ്പൊടിയുണ്ടാവും, ആ ചായപ്പൊടിയൊന്നും ഞാ ഉപയോഗിക്കേ ഇല്ല, ആ
ഒരു ടേസ്റ്റുമുണ്ടാവില്ല, നമ്മള് പിന്നെ ഉപയോഗിക്കാറുണ്ട്, കളയാറ് കളയാൻ പറ്റാത്തകൊണ്ട് കളയാറില്ലാന്ന് മാത്രം, മ് ആ എ ഉപയോഗിച്ചോട്ടെ. ഹും.. ഹും... ഹ് അല്ല അതുകൊണ്ട് കുടി
ഇതിലെ വരുന്നെന്ന് മ്
ഞാൻ എ എങ്ങും എന്നെ ഒന്നു കൂടി വിളിച്ചോയിങ്ങോട്ട്.